ആഹ് എന്താ വാർത്ത
സുഖമായിട്ട് പോണു ക്ലിയർ ഉണ്ടോടാ വോയിസ് ക്ലിയറുണ്ടോ?
ആഹ് കുഴപ്പമില്ല.
ആഹ് ഓക്കേ ഓക്കെ സുഖമായിട്ട് പോണു എന്താ അവിടെ വിശേഷമൊക്കെ
സുഖാണ് ഭക്ഷണം ഒക്കെ കഴിച്ചോ
ഓഹ് ഫുഡൊക്കെ കഴിച്ച് ഇതപ്പം ഇവിടെ ഇങ്ങനെ കിടക്കാണ് ഓരോ വർക്കിലാണ്. കുറെേ യൂട്യൂബില് റീൽസ് കാണും കൊറെേ ഇങ്ങനെ വർക്കില് തൊടങ്ങും അങ്ങനെയൊക്കെയായിട്ട് എന്താ അവിടെ ഫുഡൊക്കെ കഴിച്ചോ ആ എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തേലുമുണ്ടോ
സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കാനുണ്ട് പക്ഷെങ്കിൽ രാത്രിക്കൊക്കെ ആണ്
അത് ശെരി നമ്മള് ഉച്ചയായിക്കുള്ളതുകൊണ്ട് കൊണ്ട് കൊ
ആഹ് ഉച്ചയ്ക്കത്തേക്ക് ഉള്ളത് തലേന്നത്തെത് ഉണ്ട് പിന്നെ രാവിലെ ഒരു ഉപ്പ് ഉപ്പേരി ഉണ്ടേനി അപ്പൊ പിന്നത് അഡ്ജസ്റ്റ്
ആഹ് ശരിയാണ് ഉച്ചക്ക് നമ്മള് ഒറ്റക്കായാൽ പിന്നെ അങ്ങനെതന്നെ കാരണം നമ്മള് ആവശ്യല്ലേ? എന്തെങ്കിലുമൊക്കെയായിട്ട് നമ്മൾ ഒപ്പിക്കും ആരും ആരും പരാതിയും പരിഭവോം പറയില്ലല്ലോ നമ്മള് നമ്മളോട് തന്നെ പറയല്ലേയുള്ളൂ വേറെ ആണെങ്കിലും നമ്മൾക്കെന്താ കുട്ടികളോട് എന്താ ഇതേ ഉള്ളൂന്ന് ചോദിച്ചു മക്കള് ഞമ്മളെ ഹസ്ബൻഡ് ആണെ ഹസ്ബൻഡ് ചോദിക്കും കുറച്ചും കൂടെ വേണം എന്നുള്ളത് അപ്പൊ ഞമ്മള് ഒറ്റക്ക് ആവുമ്പോ ആരും ഒന്നും പറയാനില്ല
അതേ അതേ എന്ത് വേണെങ്കിലും കഴിക്കാം
ആഹ് അത് തന്നെ അത് തന്നെ അത് ശരിയാണ് എല്ലായിടത്തുമുള്ളോരു വാസ്തവമാണ് ഞാൻ തക്കാളി കറി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം പൊരിച്ചത് ഉണ്ടായിരുന്നു ഉണക്കലും അത് നല്ല രസമാണല്ലോ അപ്പൊ അത് കഴിച്ചു ഇനിയിപ്പം രാത്രിയിലേയ്ക്ക് ഇള്ള് എന്തേലുമൊക്കെ നോക്കണം ഒണക്കല് മറ്റേ നമ്മള് എന്തായിപ്പം അതിന് പറയുന്നെ ങ്ങളോ മാന്തള് ഉണ്ടല്ലോ മാന്തള്. ആഹ് ആഹ് തോല് പൊളിച്ചുള്ളെ അത് മാന്തള് എന്നാണ്. പറയാ നിങ്ങൾ എന്താ പറയല്.
മാന്തള് തന്നെ
ആഹ് അത് തന്നെ അത് ഒണക്കല് രസമാണല്ലോ പൊരിച്ചാലൊക്കെ. നല്ല രസാ നല്ല അങ്ങോട്ട് ക്രിസ് ക്രിസ് കിട്ടണം അങ്ങനെ ഞെരിഞ്ഞത് അങ്ങോട്ട് കിട്ടണം. അത് ഒര് രസ പിന്നെ അതെ അതെ തളക്ക് തളന്ന് തന്നെ പറയാ പിന്നെ സ്രാവിന് സ്രാവ് കറിയും പിന്നെ മത്തിക്ക് മ ആഹ് പറയാറുണ്ടോ അതൊക്കെ നല്ലരസാ സ്രാവ്.
ഇഷ്ടല്ല
എനിക്കും ഇഷ്ടല്ല എനിക്കെന്താന്ന് പറയട്ടെ നമ്മുടെ തളമീനുണ്ടല്ലോ അതങ്ങോട്ട് പോ എന്നിട്ടതിൻ്റെ വാലിങ്ങനെ കറു
ആഹ് അത് ഇങ്ങനെ നല്ല രസ ഒരു പച്ചമുളക ഇട്ട് ഇങ്ങനെ
പാ പൊര്ച്ചെട്ക്കണം. നല്ല ടേസ്റ്റാ, മറ്റേ ആ ഉണ്ട പച്ചമൊളകാണെങ്കി ഒന്നൂടി
ആഹ്, നല്ല ടേസ്റ്റായിക്കാരഅ്. രാവിലെന്താറീല അതൊരു കടിക്കുമ്പൊന്ക്കെന്തെ ഒരു പോലെയാണ്
പിന്നെ ഓവറ് ഉപ്പു ആണല്ലൊ അത്. ഒന്നും കൂടൊരു ഉപ്പാണല്ലോ അത്. പക്ഷെ അത് കുറേ ആൾക്കാര്ണ്ട്.
ആഹ് ഇണ്ട് എൻ്റെ വീട്ടില് ആഹ് ഇണ്ട് എന്റെ വീട്ട ത് ന്റെ മ്മാക്ക് താത്താക്കൊക്കെ ഇഷ്ടാണ്. ഷെക്
ആന്നില്ലേ ആഹ് ആഹ് അതെ അതെ ഒരു നമ്മളെ പല്ലിനൊക്കെ ഒരു ഒരു ഒരു എന്തോ ഒരു പുളിപ്പൊക്കെ വര ഉം ശരിയാണ് സ്രാവ്കട്ടല്ലോ സ്രാവല്ല തലമീൻ നല്ലോണം അങ്ങോട്ട് പൊരിച്ചിടു തലേക്ക് നല്ല തേങ്ങ വേറെന്തെലൊക്കെണ്ടെങ്കിലോ നല്ല രസ. അല്ലെ ആ അല്ലെ തക്കാളി താളിപ്പൊക്കൊക്കെ രസാ.
ആതാളിപ്പ് മുരിങ്ങാ താളിപ്പൊക്കെ നല്ല രസമാണ് നല്ല ടേസ്റ്റി ആയിക്കറാണ് നല്ല ടേസ്റ്റാ.
ഉം അതെ നല്ല നിരഞ്ഞു കിട്ടാന കേട്ടോ ചില ഇ നമ്മള് കൊണ്ടുവ വെച്ചാട്ട് ചിലപ്പോ ഇങ്ങനെ ഒരു കൊഴഞ്ഞിട്ടുന്നുണ്ടല്ലോ അത് നമ്മൾ എത്ര നേരച്ചെടു ത്താലും വട്ടും റെഡി ആവൂല ചിലത് നല്ല ഉണ്ടാവും നല്ലോ ഉണങ്ങിയത് ആഹ് അതന്നെ ആഹ് അഹ് തിന്നടോ അതന്നെ ഓണിക്കൽ പിന്നെ കേടും വരുല്ലല്ലോ നമ്മളെ പച്ചമീൻന്റെ അക്കകേട വരുല്ലല്ലോ എല്ലാരും പറ ദിവസ വെച്ചട്ട് നക്ക് ചൂടാക്കിയാലും അത്ര ചോയക്ക് വ്യത്യാസം ഒന്നും ഉണ്ടാവൂല്ല അതന്നെ വേറെന്താടെ മഴണ്ടാ
മയ കുറവാണ് അപ്പൊ ഒന്നിങ്ങനെ ഒരു മൂടലിങ്ങനെ തുള്ളിയും
ആഹ് അതന്നെ അതന്നെ അങ്ങനെന്നെ എല്ലോടത്തും അവസ്ഥ അല്ലെ മൂടല്ഞ്ഞാല് നേരത്തെ ഒരാൾ കോളേത് പറഞ്ഞ് നല്ല മഴയാണന്നു അപ്പൊ ഞാൻ പറഞ്ഞു മഴക്ക് അങ്ങനെ പെയ്യാലും പോതി പൂതിയായി കാരണം നല്ലോണം മഴ പെയ്യുമ്പോൾ നമുക്ക് ഒരിഷ്ടല്ല മഴക്കാലം ആവുമ്പോ കുറച്ച് മഴ കിട്ടണം അല്ലെങ്കില് പിന്നേ ഷീണാണ്. ആഹ് അതന്നെ, അതന്നെ. ആ തൊർന്ന ടൈമിലിണ്ടായിനി. സ്കൂള് തുറന്ന ടൈമില് കൊറച്ച് മായ ഉണ്ടായിനല്ലേ എങ്ങനെ
രാത്രിക്കൊക്കെ ദാ എന്താ കറിയൊക്കെ?
രാത്രിയേക്കിനിയിപ്പോ ഈവനിങ്ങാവുമ്പം മക്കള് വരുമ്പന്തെങ്കിലൊക്കെ വേണ്ടിരോൽക്കെ. അപ്പൊ ഞാൻ ചിലപ്പോ പെട്ടെന്നൊക്കെ ഉള്ളിവിടെ അല്ലെങ്കിൽ പയംപൊര അങ്ങനെയൊക്കെ ആയിറ്റണ്ടാക്കും ചിലപ്പോ ഏറ്റവും എളപ്പമുള്ള കളിയണല്ലേ നമുക്ക് ബ്രെഡ് പൊരിക്കലേ അതിന് വല്യ താല്പര്യല്ല ആ മുട്ടൻ്റെ ഫ്ലാവ വല്യൊര് ഇഷ്ടല്ല്യ. അപ്പൊ ഞാനെന്തെയ്യും നമ്മളെ മു ട്ടിയും ബ്രെഡും കൂടി കൂട്ട്യാട്ടെന്നെ അമ്മള് സാൻവിച്ച് പോലൊക്കെണ്ടാക്കൊല്ലോ, ഈ സോസൊക്കെ ഒഴിച്ചാ ഉള്ളിയും തക്കാളിയ ഒക്കെ ഇട്ട് ട്ട്, ന്നട്ട് അയിന്റെ മുകൾല് ബ്രെഡ് വെച്ചൊട്ത്ത്, അത് നല്ലര് ടേസ്റ്റാ. ആ അതെ രണ്ട് ലെയറൊക്കായിട്ട്. അത് ആഹ് അതൊരു എരുവും പുളിയൊക്കെ ഉണ്ടാവും അപ്പൊ ഐക്ക് മറ്റേ മയോണൈസ് ഉണ്ടാക്കി കൊടുത്ത ല് അങ്ങനെ ആയിക്കു അഇഷ്ടാ. ആഹ് അതെ മൂന്നാളുണ്ട് മൂന്നാളുണ്ടല ഇപ്പൊ രണ്ടാള് സ്കൂൾ പോകണ്ട് ഒരാൾ അംഗർവാടിയിലാണ് ഒക്കെ ചെറിയ മക്കള തന്നെ ആ പോലിപ്പോ കോട ഒരു ടൈമില് നമ്മള് ഫ്രീയക്കരാം അപ്പൊ ഇങ്ങനെ ഓരോ യിട്ടോ അല്ലെങ്കിൽ അപ്പം വിചാരി എപ്പോഴും പണിയല്ല ഒലോലിണ്ടായ ഫുള് പണി എന്താല ഈ അപ്പൊ പിന്നെ പോക്പ തന്നെ ഫുള് പണി തീർ പട്ടടക്ക് എടുക്കൂ അത് അങ്ങനെ ചെയ്യും ഉം അതന്നെ പിന്നെന്താ ടുവ് കൃഷികളൊക്കെണ്ടോ?
കൃഷികളാ നമ്മക്ക് നമ്മെ വീടിന് വീട്ടാവശ്യങ്ങ ക്ക്ളെല്ലാര്ത് നല്ലേ ഉക്കെ ആഹ് കപ്പണ്ട് വായണ്ട് ഒക്കനെ പയറ്
വാഴൊക്കേതാണ് പിന്നെ നമ്മളെ മൈസൂർ പഴാണോ അല്ലെങ്കിൽ മ
അല്ല നേന്ത്രപഴത്തിന്റെത്ണ്ട് പിന്നെ ഒരു പൂവൻപഴത്തിന്റെക്കെ
ആഹ് പൂവമ്പയം ഓ പൂവമ്പഴൊക്കെ നല്ലതാണല്ലോ പൂവമ്പയൊക്കെ കഴിക്കണത് അതൊന്ന് കഴിച്ചാ തന്നെ പിന്നെ നല്ല മധുരൊക്ക നല്ല വേൽ
ട്ടേസ്റ്റയ്കാരം ആഹ്ങ്ങഎത്ര ഗൈസ് ചാലുംമാതിരൂല ആഹ് നല്ല വെലുപ്പുണ്ട് ഒന്ന് ഒ ഒന്ന് കൈച്ചാ തന്നെ മാതി
ആഹ് അതെയതെ അയ്‌ശരിയാ പൂവമ്പയൊന്നു അങ്ങനെവിടെം കിട്ടേയില്ല അതായത് കിട്ടൂല പൊർത്ത്ന്നൊക്ക മ്മക്കങ്ങനെ വാങ്ങാൻ കിട്ടൂല കൊറവാ നമക്ക് ക്ക് മൈസൂർ പയം ചെറുതല്ലെ കിട്ട്
ആഹ് പോ നല്ല വെലീണ്ട് എന്തായാലും ഞങ്ങക്കിപ്പോ ഇവിടെ വന്ന ഞങ്ങപ്പോ വീട് വെച്ചിട്ട്ന്നര വർഷമായി ട്ടൊള്ളൂ പക്ഷെ ആഹ് പോത്തിനന്നെ ആഹ് അങ്ങനെ മണ്ടലിപ്പോ ഓഹ് അങ്ങനെ വായകളൊ അങ്ങനെ ഓര് പിന്ന അങ്ങനെ എന്താ വേണ്ടി പിന്നെ നമ്മള് കുഴിച്ചിടല്ലേ ഓരോ കന്ന്ട്
അഈ മഴ മഴൊക്കെ പെയ്‌തീൻ വാഴൊക്കെ നമ്മള് മഴ പെയ്യുമ്പോ കുഴിച്ചിട്ടാ റെഡിയാവൂല്ലല്ലോ നല്ല മഴ നമ്മക്ക് കുഴിച്ചിടാൻ പറ്റൂലല്ലോ
ആഹ് ഇല്ല ഒന്നൊരു മയന്റെ കൊറച്ചൊക്കെ മുന്നെ
ആഹ് അതെ മുന്നായിട്ട് കുഴിച്ച്ട്ണോന്നല്ലേ നല്ലോണ്ടാവും വാഴ പെട്ടെന്ന് ഉണ്ടാവൽ ല്ലല്ലേ ഇണ്ടാവാപ്പോ പ്രത്യേകിച്ച് വളമേ കാര്യോന്നും അതിന് വേണ്ട അയ്‌ നമ്മളെ ച്ച് തോന്ന്ണ് ആഹ് ഇങ്ങനെ എന്തേ തോലോ ഇതൊക്കെ ഇങ്ങനെ ഇട്ടോ ആഹ് എടുക്കും തോന്നണ്ട് അതെ
ഇത്തവണ കൊലക്കൊക്കൊന്നാ ഭയങ്കര നല്ല ത്ണ്ടാവും ന്നെ എന്തെങ്കിലൊക്കെണ്ടാവും
ആഹ് കൊടുക്കാറുണ്ടോ പൊർ
ലോ ഇല്ല ആഹ് ഞങ്ങളാവശ്യത്തിനെടുക്കും പിന്നെ അയൽവാസികൾ കൊക്കൊക്കൊ കൊടുക്കും
അത് അങ്ങനന്നെ കൊടുത്താതന്നെ കയ്യുല്ലോ കാരണം നമ്ക്ക് സ് എ ആഹ് കുറേന്നുണ്ടാവൂല അങ്ങനെ ആവ്യത്തിന്ന്നെ പിന്നെങ്ങനെയൊക്കെ പയംവര്നല്ലാരും കിട്ടുമ്പോളും ഇഷ്ടൈക്കാരം മറ്റേമ്മള് കടേക്ക് കൊടു തൈഞാല് ഇത് സീസണ്ലാ ഓരിതൊക്കെ ഇണ്ടാവ്ണൈക്കാരം വാഴൊക്കെ അത്ണ്ടായി ഒരു ടൈമെയ്ഞ്ഞാ പിന്നയ്മണ്ടാവും ആഹ് ണ്ടാവല്ലോള്ളൂ പിന്നെ ശേക്ക് അടിക്ക്യോ ജൂസക്കടിക്കോ അയിനോട്
ആഹ് ഷൈ ആഹ് ജ്യൂസ് ക്കെടിക്കല്ണ്ട് പിന്നെന്നർ പൈ പ്പതന്നെ കുട്ട്യോളന്നന്നെ ഭയങ്കരഷ്ടല്ലേ
ആഹ് അതെ വെറുതെട്ത്ത്തിന്നേ മക്കള് അങ്ങനെ മക്കള് തിനണ്ത് ദഹിക്ക് നല്ലതാണ് കാരണം വെറുതെങ്ങനെ കഴിക്ണതും ചീന്റെ മക്കളക്കൊക്കെ നല്ലയ്ഷ്ട ചെറിയ പയണ്ടല്ലോ മൈസൂര് പയം മൈ സുർ കോ രില്ലല്ലോ നമ്മള് പറേല് ആന്ന് അതാകുമ്പോര് പോവറ് വൽപ്പൂല്യാ ഹഹ് അത് കയിക്കാൻ നല്ലഷ്ട്ടാ ന്റെചെറ്യമോളൊക്കെ നല്ലോങ്ങനെ കയിക്കും എന്നാടുത്ത്ത്ത് കയിക്കും ഞാൻ വിചാരി പിന്നെ ലൂസ് മോഷ് തൊക്കെണ്ടാവല്ലോ ആഹ് അതന്നെ മറ്റേപ്പ വയറൊക്കെ ഇതാവാനൊക്കെ ഒറക്കാണെങ്കിലൊക്കെ അതിനൊക്കെ നല്ലതാ
പറയാം മതി ശരിയ പോയാ മതിന്നവര്
ആഹ് ചെ അതന്നെ അതെ ചെറ്യപയംന്ന് പറയാ അങ്ങനന്നെ പറയാ ചെറ്യപയം മതി വല്യ പഴം വേണ്ടാറി ഓ അതെ വൽതാവ്മ്പോ ഒരു പകുതി കടിച്ച് അവടെ ബാക്കി ആക്കിടും. ഇല്ലടാ. ഇവടെ അങ്ങനെ ഇങ്ങനെ കൃഷികളായിട്ടൊന്നുല്ല. നമ്മെളെതെ കർമ്മൂസ് മുരിങ്ങ, പിന്നെ ചെറിയൊരു മുരിങ്ങേന്റെത് അല്ല സോറി, മെറ്റേ കരിവേപ്പിലൊണ്ടല്ലോ. അതിന്റെ തയ്യ്ണ്ട്. പിന്നെ നമ്മളല്ലേ വേസ്റ്റെക്കെക്കി ചിന്തുമ്പോ അതില് എന്തെങ്കിലും ത്തായിട്ട് ഉണ്ടാവൊല്ലോ. ആഹ് അങ്ങനെ ആഹ് പാ പടുമൊഴിച്ചാ നമ്മളത് മാറ്റി എവെടെക്കെങ്കിലും നട്ടിട്ട് അതൊന്നു നല്ല പോലെ നോക്കും. അങ്ങെനെക്കെയാ. അങ്ങനെ വി ത്തിനോടും അങ്ങെനെ ചെടികളോടുന്നൊരു താല്പര്യമൊള്ളാരാളൊന്നുവല്ല. പിന്നെ അർഞ്ഞ ഇന്റെ വീട്ടില്ണ്ട്. അവെടെ റബ്ബറ് ബ്ബേർ അത്യാവശ്യം ബേക്കിലോട്ട് കൊർച്ച് സ്ഥലണ്ടങ്ങക്ക്. അതില് ആഹ് അത്യാവശ്യം റബ്ബ റ്ണ്ട്. അത്പ്പച്ചിനെ നോക്കൽ പിന്നെ തെങ്ങ്ണ്ട്.
ഏ ആഹ് ഇവടെ ഞങ്ങളെ വല്ലിപ്പ വെല്ലെങ്ങനെ കുഴ്ച്ചിട്ട് ഇപ്പൊ സ്ഥലല്ലാക്കുഴി കുഴിച്ചിടാനേ. അപ്പൊ എല്ലാണ്ട്. ഒക്ക കാണത് മുഴുവനും ആഹ് അതാണ് ഇള്ളം മുഴുവനും ഓരോന്ന് കുഴ്ച്ചിട്ട് പിന്നെയ്ന് സ്ഥലല്ല. ഇവടെത്ത മ്മിം തന്നെ. ഞങ്ങള് ഒര് രണ്ടാള്ങ്ങനെ പറയും. നമുക്കാണങ്കി സ്ഥ തലമില്ല കുഴിച്ച്ടാന് ന്നൊക്കെ പറയും. ആഹ് എള്ള് പിന്നെ പൂള ക്കണ്ട്. ആഹ് രസാണ്. അതിന് ഞാൻ കുഴിച്ച്ട്ണ സാനം ആഹ് ഞങ്ങക്ക് വടെ ഏഴ് സെൻ്റൊള്ളോ മുൻപ്. ക്ക് മുൻവശം കൊറവാണ് മുറ്റം. പിന്നെ അടുക്കള ഭാഗത്ത്ക്ക്ണ്ട്.
തൊടൂലല്ലേ ഇങ്ങള് കുഴിച്ച്ടണ അയ് നായിട്ടൊരു സ്ഥലല്ലേ ഇങ്ങനെ കൊറെ ഒര് കണ്ടം പോലെണ്ടാവ് ലേ അവടല്ലേ കുഴിച്ച്ടാ
ഞങ്ങളെ അടുക്കള വശത്ത് കൊർച്ചിങ്ങനെ സ്ഥലങ്ങള്ണ്ട് ഒരു.
ആഹ്
കൊർച്ച് ഭാഗം. അപ്പൊ അവ്ടത്തന്നെയൊക്കെ ആഹ്
അ ശരി
അടക്ക ആ അടക്കളേന്റെ ഭാഗത്തായിട്ട് എല്ലാണ്ട് കപ്പണ്ട്. കപ്പ കൊറേ പറിച്ചു. അതിതന്നെ ഞങ്ങളിങ്ങനെ പറിച്ചായൽവാസികൾക്കൊക്കെ കൊടുക്കും. ക്കും പിന്നെ എന്റെ വീട്ടില് കൊണ്ടൈ കൊടുക്കും. ആഹ് പൂള പൂള.
ആഹ് ആഹ് ബൂള. ബൂളൊക്കെന്നാലിപ്പയൊണ്ടാവണ ടൈമാണല്ലോല്ലേ?
ആഹ് ആഹ് ഇപ്പ കുഴിച്ച്ട്ണ ടൈമാണ്. ഇപ്പ പിന്നെ ആം പിന്നെ നമ്മെളപ്പത്തന്നെ പറിക്ക്ണ സമയത്തന്നെ കുഴിച്ചിട്ടാലും വള്ളൊക്കെ കൊടി ഇതാക്കിയാലും ഉണ്ടാവും. ഇവടള്ളതെക്കെ ക്ക് വെയി ഇതാവലോടങ്ങി അപ്പൊ കാനലായപ്പിന്നെ വേറൊന്നും ഉണ്ടാവില്ലല്ലോ.
അതെ ഇത് മൂക്ക്ണേന് മുന്നെയെടുക്കണല്ലേ പൂള.
ആഹ് മൂ മൂത്താ പിന്നെ രസ
ആ രെസം ഉണ്ടാവോല്യാ. പിന്നെ ഒരു വേവൂല്യാ. മറ്റേ നല്ല രെസ മധുരള്ളൊരു പൂളണ്ടല്ലോ. നമ്മള് വണ്ണം കൊറഞ്ഞിട്ടൊരു പൂള. മധുരള്ളൊരു സൈസ്. നല്ല നല്ല മധുരെല്ല എന്നാലും പച്ചക്ക് തിന്നാനൊരു ടേസ്റ്റുള്ളൊരു പൂളണ്ടാവല്ലോ. നല്ല പൊടിയ്‌ള്ള. ആ അതെക്കെട്ടങ്ട്ട് വെച്ച് കൂട്ടാനോ അല്ലെങ്കില് മ റ്റ് നമ്മളെ കടുകും ഇതൊക്കെട്ട് ട്ട് ഇണ്ടാക്കിയാണ്ടല്ലോ നല്ല ടേസ്റ്റാ. ആഹ് നല്ല രസാ. ആഹ് അയ്ക്ക് അയക്ക്ല്ല എല്ലാ ചമ്മന്തിം വാണം. തേങ്ങാ ചമ്മന്തി ഔ ചീരാപറങ്കി ഒക്കെട്ടെ. വല്ലാത്തൊരു ഫീലെന്നെത്.
ആഹ് ന്നാ ശരിന്നാല്.
ആ ഓക്കെ ശരിന്നാല്